കേൽക്കാവോ?
ഓ കേൾക്കാം എന്തൊക്കെയുണ്ട്? ഓ കഴിഞ്ഞ് നി ഉച്ചക്കുള്ളെ തൊടങ്ങാണ്. ഹലോ
പിള്ളാരൊക്കെ സ്കൂളിപ്പോയോ?
ആഹ് പോയി എല്ലാരുംപോയി. ആഹ് കേൾക്ക്ണ്ട് പിള്ളാരൊക്കെപോയി.
ആണല്ലേ രാവിലെ എന്ത്‌ണ്ടാക്കി?
ഇന്ന് ദോശേം മുട്ടക്കറിണ്ടാക്കി.
ദോശയും മുട്ട കറിയൊക്കെ പിള്ളേര് കഴിച്ചോളൊ
ആഹ് അങ്ങനെ കൊഴപ്പൊന്നുല്ല വല്ല്യോരാണ് പിന്നീം അതെന്താ ദോശ ഒന്നും ഇഷ്ട്ട ല്ലാത്തെ
ഉച്ചക്കലത്തേക്കെന്ത്‌ണ്ടാക്കി രാവിലെ ചോറ് കൊടുത്ത് വിടണ്ടെ പിള്ളേർക്ക്
ഏയ് വേണ്ട അവർക്ക് ചോറ് സ്കൂളിലുണ്ട്.
ആഹ് ഹാ എന്താ ഉണ്ടാക്കിയാ പിന്നെ ഇനി ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂല്ലേ ഉച്ചക്കൽത്തെ ത്തെ പരിപാടി തൊടങ്ങാൻ പോകുന്നേ ഉള്ളൂല്ലേ
പോന്നേ ഉള്ളൂ ഇന്ന് മീനൊന്നും വന്നിട്ടില്ല.
ആഹ് മീനിപ്പ ട്രോളിംങ്ങല്ലേ അപ്പം ഇനി മീനൊക്കെ ഭയങ്കര വെലയാണ് വരലും കൊറവായിരിക്കും.
ആഹ് വരലും കൊറവാണ്.
അമ്പത്തിരണ്ട് ദിവസത്തേക്കല്ലേ ഇനി ട്രോളിങ്ങ് ഏർപ്പെടുത്തിയേക്കണത് ആദ്യൊക്കെ നാപ്പ - ത്തിയെട്ടൊ അങ്ങനേ താണ്ടുവാ യിരുന്നു ഇപ്പ അമ്പത്തിരണ്ട് ദിവസായി ട്രോളിങ്ങിന്റെ
ആഹ് ആഹ്
ഉം ഇനി നമുക്ക് കൊറച്ച് നാള് ഇനി ഒരു മാസം ഒരു ഒന്നന്നര മാസം ഇനി മീനില്ലാതെ മീന് ഒണ്ടാവും പക്ഷെ ഈ മറ്റേ ഈ ഐസൊക്കെ ഇട്ട് വെച്ചേക്കണ നേരത്തേ ഫ്രീ സ് ചെയ്തേക്കണ മീനൊക്കെയിരിക്കും.
ആഹ് ഒരു ടേസ്റ്റ് ഉണ്ടാവൂല.
ആഹ് ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു ഐസ് മരം പിടിച്ച പോലെ ഒരു മരത്തിന്റെ ചൊവേക്കേരിക്കും. കൊറേ നാളൊക്കെ ഐസിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ കഴിക്കുമ്പൊഴേ എന്താ രാവിലത്തേ ക്ക് മീൻ നിർബന്ധം ഉണ്ടോ?
മീനോ കുട്ടികക്ക് കോഴിയാണ് ഇഷ്ട്ടം.
ആഹ് ആഹ് മീന് വീട്ടില് ഹസ്ബന്റു ആയിരിക്കുംല്ലേ
ആഹ് ഞാനും ഉമ്മയെ കൂട്ടുള്ളൂ ഇവിടെ ഹസ്ബൻഡിന്റെ ഉമ്മണ്ട് ഭർത്താവിന്റെ ഉമ്മണ്ട് ഇമ്മീ ഞാനും മീൻ കൂട്ടൊള്ളു. അല്ലാത്തോൽക്കൊന്നും മീൻ ഇസ്ടല്ല. ആഹ് ഹലോ അല്ലാത്തോൽക്കൊന്നും മീൻ ഇഷ്ടല്ല.